ഹലോ ആഹ് എന്താപരിപടി.
എന്താ തോടച്ചുകൊണ്ട്ക്ക.
ഞാൻ അടിച്ച് രാ.
അവിടെ മറ്റൊടത്തൊക്കെ കഴിഞ്ഞു അടുക്കളയും കൂടി ഉണ്ട് ഇനി ക്ലീനക്കാൻ അല്ലാതാക്കേ കഴിഞ്ഞ്. ഇന്ന് കുറച്ച് വകിട്ടാ നീച്ചത് മകൻ.
ചെറുതോ
ചെറുതിണ്ടിവിടെ ഇന്ന് ഓൻ കൊറച്ച് വെകിട്ടാ നീച്ചത്
ആഹ്
അതുകൊണ്ടൊക്കെ വേഗം ണ്ട് ഒരുങ്ങി
ഏഹ് അപ്പള നിച്ചേ പത്തണിയായി
ഉം പത്തണിയിക്ക് നിച്ചപ്പം അപ്പത്തിന് തകലൊക്കെ കഴിഞ്ഞ് ഇനി അടുക്കളേം കൂടിണ്ട് അടുക്കള ചാ ത്തി ണ്ടളൊക്കെ തോത്തി കഴിഞ്ഞിക്കണ ന്നി അടുക്കളന്റെ അടിയൊന്ന് അടിച്ചാനും തോത്താനുംഇണ്ട് ഫുഡ് എന്താ മീന് പൊരിച്ചക്കണു കോവക്ക ഉപ്പേരി ഇണ്ട്
ആഹ് നാളെ രാത്രിക്കൊക്കെ കരം വരാ
ദാ വരുന്ന ഫ്ലൈറ്റ് തന്നെ
ജു പോണ്ടോ
ആഹ കൊന്റപോവണം കെരുതിക്ണ്
ഓം പോര്ന്നില്ലേ
ഏഹ്
ഓം പൊരെക്കാല്ലേ
ആഹ് നെജീബിന്റെപ്പക്ക ഓൻ ചോച്ചിന്ന് ആരാ പോരിന് ചോച്ചിന്ന് അപ്പ ഉമ്മാനോട് ചോച്ചപ്പോ ഉമ്മ എന്ന് പറഞ്ഞ് പി ഉമ്മക്ക് വയറേദനയാണറഞ്ഞു അപ്പ എന്താ കാട്ടണെ ആവോ
ഉമ്മാക്ക് വജ്ജ ആഹ് ഉമ്മാക്ക്പ്പോന്ന് ആസ്പത്രിക്ക് പോരണം പറഞ്ഞ് നിന്നീനു.. ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ എന്ന അപ്പം പോരാന്ന് പറഞ്ഞിന്ന് അപ്പോൾ ഇമ്മാക്ക് ടേസ്റ്റ് ചെയ്യാന്ന് അടച്ചെയാപ്പോൾ ഉമ്മാ പോകണ നേരത്ത് പോയി ക്കുമ്പോ എന്താ ഇതില്ല അവിടെ തുറന്നി ട്ടില്ല ഭക്ഷത്തിന്റെ മുന്നേ വേണം ആഹ് ഭക്ഷത്തിന്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യണ ഭക്ഷത്തിന്റെ മുന്നേ ടെസ്റ്റ് ചെയ്യണ്ടേ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് മാണം.. ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അതും മാണ്ടേ അപ്പൊ നോക്കിയപ്പോത്തിന് ഓലില്ലാറഞ്ഞു അപ്പ ഇന്നിപ്പോ പോരല് നടക്കൂല ഇനിപ്പോ നാളയ്ക്കാരം അ അപ്പോ ഉമ്മക്ക് ഫാറ്റി ലിവറിന്റൊക്കെ എയ്തി കൊടുത്തിന്.. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വയർ
ആഹ് വയറുവേദന ഉണ്ടാവുവല്ലോ.. പിന്നെ മൂത്രത്തി പഴുപ്പ് ഉണ്ടെങ്കിലും ഉണ്ടാവും
ആഹ് ഉണ്ടവും.. അപ്പോ ഇന്നലെ അപ്പൊ നാള കാണിച്ചാന്നൊക്കെ പറയണ്ട്.. ഞാൻ പറഞ്ഞ് ഫാ റ്റി ലിവർ ഇപ്പൊ തടി വേണോന്നൊന്നുവില്ല ഫാറ്റ് കൂടിയാണ്ട് പിന്നെ ലിവെറിന് ഇപ്പോ പെണ്ണുമ്മാക്കുണ്ട്.. ഓക്ക് സെക്കൻഡ് സ്റ്റേജാ
ഓഹ് അതൊക്കെണ്ടായി കഴിഞ്ഞ.. ആഹ്.. കുടുങ്ങിയറയാ.. അതൊക്കെടി നമ്മള ഫുഡിനെ ബേസ് ചെയ്തിട്ടുണ്ടാണതാണ്.. ഈ കരിച്ചതും പൊരിച്ചതും
ആഹ് ഓലയ്ന് എങ്ങനെയെന്നോ.. ഓല്ക്ക് മേണം ഞമ്മളക്കൊ ഒരിലോ ബീഫ്‌ രണ്ട് കിലോ ബീഫൊക്കെ അയിന്റെ അപ്പുറം ഒന്നും നമ്മള് വാങ്ങൂലല്ലോ ഒന്നര കിലോ ബീഫ്‌ ഓഹ് ആഹ് അതന്നെ ഓല്ക്ക് ഓലെ പെരെല് നാലീലോ അഞ്ചിലോ ബീഫൊക്കെ ക്കെയാണ് കൊണ്ടരാ എന്നിട്ട് പിന്നെ എന്താ കാട്ടാ ആഹ് അയിന് മക്ക വല്യ മക്കളുണ്ട് കേട്ടോ.. ഓലൊക്കെ തിന്നണ വല്യ കുട്ടികളായിട്ടില്ലേ... ഒക്കെ വല്യ പെണ്ണട്ടിയതും മറ്റൊലും ഒക്കെ തിന്നാനില്ല ആൾക്കാരെന്നെയാണ് കുട്ടികൾ കുട്ടികൾ പക്ഷെ എന്നിട്ട് ഓല് അത് എന്താ പിറ്റത്തീസ ഏഹ് ഏല് കൂടില് ഞമ്മളൊക്കെ വന്ന ഒരു മീൻ ഇണ്ടെങ്കി ഒരു മീന്.. അല്ലെങ്കിൽ ഒരു കോയി ഇണ്ടെങ്കി ഒരു കോയി ഒന്ന് ഓല്ക്ക് മീനുണ്ടാവും.. ഇറച്ചിണ്ടാവും.. അതിന്റെടയിൽ കോയി ഉണ്ടാവും
ആഹ്
അതാണ് ഓലെ ഭക്ഷണം.. ഓൽക്കറഞ്ഞാൽ ഓല നല്ല അധ്വാനിച്ചും ജീയിച്ചും ഓ കുട്ടികള് ഈ എന്താ വണ്ടിയമ്മ പോയിട്ടും എല്ലിന്റെ ഇതൊക്ക അല്ലേ അപ്പൊ നല്ലോ ഇതുണ്ടാവും
ആഹ്.. നല്ല മല്ലിക്കെട്ടിലെ പണിയല്ലേ
അയിനനുസരിച്ച് ഇണ്ടാക്കും ചെയ്യും.. ഓല് തിന്നേം ചെയ്യും.. ഇമ്മീറ്റൊക്കെ പോയ ഇമ്മ പറയുന്നെക്ക മീനുണ്ടാവും.. മീനൊരു പൊരിയാണെങ്കിൽ ഒരു വറ്റിച്ചലും ഉണ്ടാകും.. അയിൽക്ക് കോഴിണ്ടാവും
ഉം..
പിന്നെ
പിന്നെ ഫാറ്റി ലിവർ അല്ല.. അയിൽ അപ്പറല്ല ലിവർ വരുന്ന നോക്കിയാൽ മതി
ഫുഡിലാണ് നല്ല നല്ല ഫുഡ്ല്ലേ കഴിക്കൂ. പക്ഷെ കരിച്ചേ പൊരിച്ചേം കഴിച്ചിട്ട് കാര്യല്ല
ഉം
പിന്നെ ഓല് ഇങ്ങനെ ഇതിലൊക്കെയാണെങ്കിലും എണ്ണ കൂടുതലല്ലേ ഈ ബീഫ് ബീഫ് വിട്ടിട്ട് ഓല്ക്കൊരു കളി ഇല്ല
ആഹ്.. ബീഫ് ആണ് ഏറ്റവും ഡേഞ്ചറേ.. കൊളസ്ട്രോളിന്റെ മരാണ് ബീഫ് എന്ന ചിക്കന്.. ചിക്കന് ഞമ്മൾ എത്ര ഹോർമോണന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിക്കൻ
ആ... പോർടീന... അയിൽ ഫാറ്റ് ഇല്ല.. ചിക്കനിൽ ഫാറ്റില്ല.. അത് പ്രോട്ടീനണ്.. പക്ഷെ അത് കരിച്ച് പൊരിച്ചും കഴിച്ചി ട്ട് കാര്യുല്ല... കാര്യവെച്ചാൽ കൊറച്ച് ഓയില് കഴിച്ചേ പറ്റുള്ളൂ എന്നാലേ മേതേക്ക്
ചെയ്യണം
ഉം അ എന്നാലുള്ളൂ അത് ചിക്കന്റെ ഇത് കിട്ടാ മറ്റേത് ഇണ്ടാവൂലേ എന്നിട്ട് ഇപ്പ നാസറകാക്കക്ക് ഉണ്ടായിനു അത് തേഡ് സ്റ്റേജയിനെ എന്നിട്ട് പിന്നെ പിന്നെപ്പ ഇങ്ങനെ മാറി മാറി വരുന്ന് പിന്നെ ഓലിക്കറഞ്ഞാലേ ചോറ് നാസിറാക്കക്ക് ഒരു സും ചപ്പാത്തി ഒന്നും തിന്നാൻ കഴിയൂല
വെറും ചോർന്നവേണ്ടല്ലേ അങ്ങനെ ശീലായല് ഗതികേടാണ് ഇപ്പ നമ്മളോടൊക്കെല്ല പ്രശ്നം അത് തന്നെയാണ് മ്മാക്ക് ക്കും വാപ്പാക്കും ഒക്കെല്ല കുഴപ്പം ഇത് തന്നെയാണ്
പള്ളനറയണെങ്കിലേ ഓ
അയിന്റെ പൊറത്ത് ചോറും തിന്നുവേ
ഉം അന്നിട്ടിപ്പാ എന്നോട് പറയാ ഇപ്പൊ ഡോ ഡോക്ടർ കാണിച്ചക്ണ് കൊറമ്പിലെ ഒരു ചെറിയാൻ ഡോക്ടറുണ്ട് ഒരു വയസായ ഡോക്ടർ അതിനെ കാണിച്ചിക്കത്ര എന്നിട്ട് അതിന് ആയിക്കൂടി സി ഇതുണ്ടിട്ടോ ചെറിയൊരു മൊയേയുണ്ട് വയറിന്റെ ഉള്ളില് അപ്പൊ അത് വലിയ കുഴപ്പ ന്നുല്ല ചിലപ്പോ ഇഞ്ഞ് അങ്ങനെ പോയ്‌ക്കോളും പറഞ്ഞ് ഇതാണ് അന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞെക്ക്ണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് എന്നെങ്ങാനും പറയലോട ഇത്ങ്ങളോടെ എക്സസൈസ് ചെയ്യ് അല്ലാഹ് പേരക്കുട്ടീനെ ഇനി മരുവോളന്നുല്ലല്ലോ എന്തിനന്നെല്ലേ പേരക്കുട്ടീന്റെ പിന്നൊലെ ഓടണ അജ്ജാതി വികൃ തിള്ള കുട്ടിയാണത് ആ ആൺകുട്ടിയല്ലേ പിന്നാലെ
ഇന്നോട് റ റഫപറയണ പോലെ അന്റെ തടി ഇതെല്ലപ്പന്റെ അന്റെ തടി വെറുതെന്നല്ല മോളെയ വേം കുറയണത്
ആഹ് ആഹ് അതേ പോലെ തന്നെ ഈ കുട്ടി അയ്നോക്ക് തടിയൊന്നും വല്യ ഇല്ലല്ലോ ഹൈറ്റി ഉണ്ടാവുകൊണ്ട് ഓല് വല്യ തടിയൊന്നും ഓൾ എത്ര അറുപത്തെട്ട് അറുപത്താറ് കിലോനൊക്കെ ഉള്ളു പണ്ണ്മ പക്ഷേ ഈ ഫാറ്റ്കാരണം തടിയില്ലെങ്കിലും വരുമെന്ന് പറയുന്നത് അതാണ് ആഹ് ഫാറ്റ് കൊറക്കണം പിന്നെ ഫുഡ് ഫുഡില ക്കെ നിയന്ത്രിക്കാൻ പറഞ്ഞിക്കാണ് അപ്പൊ ഉമ്മാനോട് ഞാൻ പറ പോയണ്ട് നോക്കിക്കോളി എന്താ ഞാൻ വൈകിച്ചണ്ട അതന്നെക്കറൻ വേദന ചിലപ്പോ സ്റ്റേജസ് രണ്ട് മൂന്നൊക്കെ എത്തിക്കണമെങ്കിൽ ഉം ആഹ്
ഇമ്മന്ന് പറഞ്ഞ ഈ ബീഫാണെ ഇമ്മ ഈ പാല രണ്ടും മൂന്നും ദിവസം കൂടുമ്പോ കൊണ്ടുകുവ പിന്നെ ഈ പൂച്ചക്ക് പറഞ്ഞു അങ്ങനേ പലവകന്റെ ബാക്കി വെക്ക അതും തിന്ന
അതും ബീഫനല്ലേ അതും പൂളിയും കൂട ഒരിക്കന് കോയി വല്ലാതെ വേണ്ടല്ലോ കോയിന്റെ വലിയ തൃപ്പില്ല ഉം അതൊക്കെ വേറെന്നെയാണ് ഏതായാലും അ എല്ലാർ അത് തന്നെ ബീഫൈന് എങ്ങനെയ വെച്ചാല് പൈനഞ്ചിസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദീസൊക്കെ തിന്നണന് കുഴപ്പമില്ല
വരക്കല്ല പക്ഷെ എന്നൊക്ക ഏക്കചുലാട്ടോ ഇങ്ങനെ പിന്നെ ചിക്കൻ പിന്നെ എന്നെ കൊണ്ട് കജ്ജും
ഇബടെ പിന്നെ മാനൂനും തന്നെ ബീഫന്നെ ചിക്കനല്ലാതെ ഇഷ്ടല്ല ബീഫന്നെന്നും കേട്ടോ പിന്നെ ബീഫിനെതിലൊക്കെ കൊറേ ഞാനങ്ങട് പറഞ്ഞ് കൊടുത്തു ബീഫ് അങ്ങനെങ്ക അയില് പിന്നെ ഞങ്ങളല്ലെങ്കിലും ആയ് ച്ചിലൊരീസ ബീഫ് വാങ്ങോളൂ
അപ്പോ
പിന്നെ ചിക്കൻ ആഹ് ബീഫ് അയ്ചേലൊരീസവാങ്ങള്ളൂ അതെന്താച്ചാല് ഇപ്പൊ അതും ഇല്ല ഇപ്പൊ അയിമ്മേന്നും കുറഞ്ഞിക്കണ് ഇപ്പോ രണ്ടാഴ്ച കൂടുമ്പോലൊക്കെ ബീഫ് ചെലപ്പോ വാങ്ങുഒള്ളൂ. അല്ലെങ്കിൽ ചിക്കന്
ഇമ്മ അവിട്ക്ക്‌ ബീഫാങ്ങുമ്പോ അരക്കിലോ ബീ ആയ്ച്ചീല് കൊട്‌ന്നര അഹ് കയ്ഞ്ഞ ആഴ്ച്ചതന്നെ എട്ത്തിട്ടില്ല. അവ്ടെ ങ്ങനെ ബുന്ണ്ടാക ഞാനയ്ന്
ഇപ്പ ഇവടെ ഇപ്പാക്കും തന്നെ ബീഫ് പറ്റ്ണ്ല്ല. അപ്പ പിന്നെ എന്താ വാങ്ങിയ പിന്നെ അപ്പോ ചി അപ്പ പിന്ന ഞങ്ങള് ബീഫ് ഇപ്പങ്ങനെ മാങ്ങ്ണില്ല, ബീഫും തന്നെ ഏ എന്ത് ആ ഞാൻണ്ട് ഞാപൊയ്ക്കോണ്ട്.
പിന്നെ ഇവടിം തന്നെ പിന്നെ ചി ചിക്കനും തന്നെ ചിക്കനോട് ചിക്കൻ മാങ്ങിയാ ഞങ്ങക്ക് നാലട്ടോ അഞ്ച ട്ടൊക്കെ വെക്കാണ്ടാവും. നുള്ളിച്ചേ നുള്ളിച്ചേയല്ലേ.
ആഹ് അങ്ങനെ ബീഫന്നെയാണ് ഡൈഞ്ചറ്. ബീഫും ആ ആട് പിന്നെ അങ്ങനെ വാങ്ങൂ ല്ല. ആടും ഒക്കെ ഡേഞ്ചർ തന്നെ. ആടും ബീഫിനും അതേ വയ്ലേറണ്ട്.
ഉം ഫേറ്റല്ലേ
ഉം ഉം ഞാൻ മേലെന്ന് അട്ചേരിട്ട്ക്ക്ണ്. ഇഞ്ഞ് മേലെ തൊട്ക്ക
ഉം ഞാനിന്ന് മേലെ തൊട്ച്ചു, മേലെ അട്ച്ചു വാരി തൊട്ച്ചു ഓൻ നീച്ചാൻ വൈകിയപ്പോ വേഗേ ആദ്യം ഔട് ത്തൊ ക്കെ കഴ്ച്ചു, ഒക്കെന്ന് തട്ടികൊട്ടി മാറാലക്കെതട്ടി
ശരിയാക്കി ഇട്ടാല് ഉം അപ്പൊ ന്നട്ട് എന്താ ഫുഡ് അത് ല്ലേ ഇബടെന്ന് ഫുഡ് ഇപ്പോ
എന്താ മത്തിട്ടിക്ക്ണ് മ ത്തി മൊളും ഇട്ട്ക്ക്ണ്, മത്തന്റല താളിച്ചിക്ക്ണ്, ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരിയും വെച്ച്ക്ക് അത് കഴ്ഞ്ഞ്ക്ക്ണ് ഇനിപ്പ അട് അട്ച്ചേരലും കഴ്ഞ്ഞ്ക്ക്ണ് ഇനി ഇപ്പോ തൊട്ച്ചാ മതി, തൊട്ക്കാ മാണ്ടീട്ട് മേല മേലെപ്പ തൊട്ക്കണങ്കി നല്ല നെ ർക്ക കൊറേ പണിയണെ
ആഹ് എപ്പളേലും തൊട്ക്ക്‌ണല്ലേ.
ഉം അയിനിപ്പോ തൊട്ച്ചാലും പോരാ ആ ഉം കമ്പിയാളും ഇതൊക്കെ തോത്തണ്ടേ? അ അയ്നൊക്കെ പ്പണിയനല്ലേ
അവ്ട്ക്ക്‌ നിന്നയ്ഞ്ഞാ പിന്നെ കണക്കാണേ
ആ പൊടിപുട്ച്ചാണ്ടേ അപ്പൊ തോന്നും മേല ന്നും മാണ്ടീലേനീ
പക്ഷെ ന്നാലും എല്ലാരും കൂടുന്ന സമയത്ത്ന്നാലും സ്ഥലം ഉണ്ടാവുല്ല
ഉം അതല്ലെ ഇതൊക്കെ നേരാക്കണ്ടേ നമ്മളെ കജ്ജെന്നെ എത്തണ്ടേ
അതു പോലെ മാറാല ങ്ങനെ തട്ട്നെ അപ്പോ അർഷു പർന്നു അർഷുന്ത പറിണത് ഓല് വീഡിയോ കോൾ ചെയ്യ അപ്പൊ എന്തറിണ് അന്നോട് അപ്പളും പർഞ്ഞില്ലേ വലിയ ഇത് ഇണ്ടാക്കണ്ട ഇണ്ടാക്കണ്ട
ഹ ഹ ആ മാനു ഇന്നോട് പറയേ എടക്ക്, നി ന്നോട് പർഞ്ഞില്ലെ തായ്ത്ത് മാത്രം മതി അപ്പൊ ഞാൻ പർഞ്ഞ് പിന്നെ അത്ട്ക്കുമ്പോ ഇങ്ങനെ ആയിക്കൂടി മേലെ
ച് ഇച്ച് തായത്ത് മാത്രം മതിയർന്നിണ്ടേനി ഞാന് പിന്നെ അത് പിന്നെ എട്ക്കുമ്പോ എടങ്ങാറാക്കാരം ന്നർഞ്ഞ്കാണ്ട് ഇന്നെ പർഞ്ഞ് ഞാൻ പർഞ്ഞ് ഇള്ളത് വേഗം തീർക്കമ്മക്ക് പർഞ്ഞ്ക്കാണ്ട്
ക്കാനെ മേലത്തെ പണി ഇട്ക്കണങ്കില് വല്യ അയ് കൂടി കൊണ്ടോകലും ഇതാക്കലും ഒക്കെ വലിയ റിസ്ക്കല്ലേ, അങ്ങന
അങ്ങനെ ചെയ്താ മതി ഞാന് താല്പര്യം ഇണ്ടായിനില്ല.
ഉം ഇജ്ജ് പിന്നെ താല്പ അന്ന് താല്പര്യം അന്ന് താല്പര്യനു ഇപ്പ താല്പര്യല്ല അന്ന് നല്ല താല്പര്യംമായി നു ഇപ്പ വലിപയ താല്പര്യം ഇല്ല.
ചന്തവുവില്ല ഒന്നുല്ല ഇക്കെ പാടന ഇനി ഉണ്ടാക്ക നല്ല പണി കൊണ്ടടക്കാനാണ്.
കൊണ്ട നടക്കന്നെയ അപ്പത്തിനെ എപ്പഴാഓരോരുത്ത ഞങ്ങളത് മറ്റ മറ്റേ ഇത് ഇതേ പ്ളൈവുഡി പ്ലളൈവുഡിന്റെ ഇത് ചെയ്തേക്കല്ലേ എല്ലാടത്തും. തുടക്കണതെ തുടച്ചിട്ടില്ലെങ്കിൽ അതി അങ്ങനെ പൊടി വരുവേ.
ഏ ഏതിന്റെറെ പറഞ്ഞ
ഈ പ്രൈവുഡിന്റെ ഞ അങ്ങളുടെനൊക്കെ ഇത് ചെയ്തിട്ട് ജനാലിന്റെതാണെങ്കിലും ആ അല്ല പ്ലൈവുഡ് വോട ഇത് ചെയ്തത് അതനെ ഈയല്ലോ ആ അത് ഇ കാലത്ത്റെണ്ടായിനെ
ആ, അതാണ് ഇന്ന് ഇവിടെ ചെയ്തിന്നതൊക്കെ ഫാബ്രിക്കേഷനായിയിട്ട ചെയ്
അതൊണ്ട് വലിയ പ്രശ്നല്ലാ, ഇത് മഴക്കാല ആവുമ്പോ ഇതിമ്മ പൊടി ഇങ്ങനെ ഒരു നമ്മള് മരത്ത്മ്മേ കുടിച്ചണ പോലെ തന്നെ ആ തോത്തണം അതൊക്കരു പണി അല്ലേ
ഇന്ന ഇ
ആ, ഓക്കെ
ഒന്നും കട്ടാൻ പറ്റുന്നില്ല
കട്ടായിങ്ങളുടെയ
ആ അവണ് ഇല്ലടി